ഹലോ
കേൾക്കുന്നില്ലേ?
ആഹ് കേക്കിണ്ട്.
ആഹ് എന്തൊക്കെയാ വിശേഷങ്ങള്?
നല്ല വിശേഷം അവിടെ?
നല്ല വിശേഷം തന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ?
ഏയ് കഴിക്കാനൊന്നും ആയിട്ടില്ലേയ്
എന്തേ എട്ടരയായോ ഒമ്പത് മണി ആയില്ലേ?
ഏ?
ഒമ്പത് മണി ആയില്ലേ, വീട്ടില് ഭക്ഷണം ആയില്ലേ?
ഇവിടെ പത്തര പതിനൊന്ന് മണിക്കൊക്കെ കഴിക്കാ.
അപ്പൊ നിങ്ങള് എപ്പളാ കെടന്നുറങ്ങാ?
ആഹ് പയ്നൊന്നര ആ പയ്നൊന്ന് മണി എന്തായാലും ആവും.
ഓ ഇങ്ങള് പഠിക്കാണോ അല്ലെങ്കില് എന്തോ?
ഇങ്ങള് നേരത്തെ കെടക്കോ?
ആഹ് എന്റെ വീട്ടില് ഒമ്പതര പത്തണിയാവുമ്പെക്ക് കെടക്കും
ഏ അപ്പൊ ഇങ്ങളിപ്പോ ഫുഡൊക്കെ കഴിച്ച് കെടകൈക്കാരം ല്ലേ?
കെട
ആഹ് ഇവിടെന്തായാലും നല്ലോണം വെയ്കും.
ആഹ് എന്തേ അങ്ങനെയൊക്കെ വൈകുന്നെ? ഇങ്ങള് പഠിക്കെ അല്ലെങ്കില് മാരേജയ്ന്നതോ?
അല്ല ഞാൻ പഠിക്കാ
അപ്പോ ക്ലാസ്ക്കൊക്കെ നേർത്തെ എണീട്ട് പോവാൻ ബുദ്ധമുട്ടാവൂല്ലേ ഇങ്ങനെ വൈ
അയിന് ഇപ്പ ക്ലാസ് ഒന്നുല്ലേ പ്ലസ് ടു കഴിഞ്ഞ്
ഓ
ഡിഗ്രീന്റെ ക്ലാസ് തൊടങ്ങണുള്ളൂല്ലോ.
പ്പൊ തൊടങ്ങായി ക്ലാസ്.
ഒന്നാന്തി തൊടങ്ങുന്ന് പറയ്ണിണ്ട്.
ജൂലൈ ഒന്നാ?
ആഹ് പക്ഷെ അന്നക്കൊക്കെ ആവുന്ന് സംശയാണ് ചെൽപ്പോ അന്നൊന്നുണ്ടാവൂല.
ഏത് അലോട്ട്മെൻ്റാ വന്ന്, ട്രയല് മാത്രല്ലേ വന്ന്.
ഫസ്റ്റ് വന്നിക്ക്‌ണു കാലിക്കറ്റിന്റെ
ഓ ഫസ്റ്റ് വന്നു, ഞാൻ ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് ഫൈ മൂന്നാം വർഷം
ഏ മൂന്നാം വർഷാ?
ആഹ് ഞങ്ങളൊക്കെ ഫസ്റ്റിയേർസിനെ വെയിറ്റ് ചെയ്യാണ്.
അ ഇങ്ങള് പി ജിക്ക് കൊടുത്തോ? ആഹ് പ്പൊ മൂന്നാം വർഷ ആഹ് ഞാൻ ഇത് തേഡ് ഇയറ് കഴിഞ്ഞു.
ഏ അപ്പൊ ഇങ്ങള് നാർത്തെ കെടക്കുവേക്കാരല്ലേ.
ഓ നേരത്തെ കെടക്കും രാവിലെ അല്ലെങ്കില് വൈകി എണീറ്റ് പോവും. എനിക്ക് ഈ കോളേജ് ബസ്സാണ് അപ്പോ അത് പോയാല് ഭയങ്കര ബുദ്ധിമുട്ടാ.
അപ്പൊ ലൈൻ ബസ്സൊന്നുല്ലാ അവടെ? ലൈൻ ബസ്സൊന്നുല്ലാ?
ലൈൻ ബസ് ണ്ട് ഞാന് വല്യോരു കുന്നിന്റെ മുകളിലാണ് കോളേജ് അപ്പോ അവിടുക്ക് ഒന്നങ്കി എനിക്ക് സ്വന്തം വണ്ടിയായിട്ട് പോണം അല്ലെങ്കിൽ ഞങ്ങളെ കോളേജിന്റെ ബസ്സിൽ പോണം
ആ അപ്പൊ അങ്ങനെ ബസ്സിന് പോവായിരിക്കുലേ
ആ അങ്ങനെ പോണം അപ്പൊ നേരത്തെണീറ്റ് പോകണം
ഏ ഞങ്ങള അല്ലെങ്കിലും ഇനിയിപ്പോ സ്കൂളോ അങ്ങനെ എന്തേലും ണ്ടെങ്കിലും വൈകീട്ടന്നെ അട്ക്ക
ഏ അപ്പ നേരത്തെ ണീക്കോ നേരത്തെ നേര്ത്തെ നീക്കാനാവോ
ആ കൊഴപ്പൊന്നുല്ല
തയക്ക ആയതോണ്ട് പ്രശ്നം ഉണ്ടാവുലേക്കുല്ലേ
ആ ഇപ്പൊ ഇച്ച ലീവ് ആയോണ്ട് വലിയ കുഴപ്പൊന്നുമല്ല ഞാൻ അങ്ങനെ
ആ പ്ലസ് ടും പ്ലസ് വൺ പ്ലസ് ടു ഏതാ എട്ത്തീനത്
കൊമേഴ്സ്
ഏ മാർക്കൊക്കെ ണ്ടോ ല്ലോണം
മാർക്കർനാ നാല എപ്ലസും രണ്ടുഏയും
ഓ അടിപളി കോളേജ് എവ കൊടുത്ത്ക്കോ
കോളേജ് ഇവിടെ അടുത്ത് ഞാൻ ഏ രണ്ടെണ്ണം കൊടുത്ത്ക്ക്ണ് പക്ഷെ അയിൽ ഒന്നില് കിട്ടി ഇണന്നലെ
ഏ അവടെ പോയിട്ട് ഇതൊക്കെ ടുത്തോ അവിടെക്കെ പോയി അഡ്മിഷൻ എടുത്തോ അഡ്മിഷൻ പോയി എടുത്തോ
ത്തിട്ടില്ല ഞാന് ഓട്ടോണമസിലാ കെര്തീനെ പഷെച്ച് ഇങ്ങനെ ദില കിട്ടീക്കണേ ഗവൺമെന്റ്
ഗവൺമെന്റ് ആവുമ്പോ പൈസ ഇല്ലല്ലോ
പൈസല്ല ന്നാലും അങ്ങനെല്ല അതൊരു അത് അർഞ്ഞാല്
സാതാ കോളേജ് വേണ്ടിവരും ല്ലെ
ആ അത് പറഞ്ഞാല് എന്ത പറയാ ഇങ്ങനെ വല്ലാതെ ആരും അറിയാത്ത ഒര് കോളേജ് ണ്ടാവൂല ഇപ്പൊ കി
ഓ അത് ഗവൺമെന്റ് കോളേജ് അങ്ങനെയാണ് ഒരു ഇത്ണ്ടാവൂല അല്ലെങ്കില് മറ്റേ ടൗൺ ഏരിയയിലുള്ളങ്കി അങ്ങാടിയിലൊക്കെള്ള കോളേജൊക്കാണേങ്കി ഓ
ആ ഇത് അങ്ങനെ ആരു അറിയോ അങ്ങനെ ഒന്നുല്ല
ആ
അപ്പൊ ഞാൻ ഞ്ഞി ഇതിന്റെ സെക്കൻഡ് നാളെ വരും അതും കൂടി കഴിഞ്ഞിട്ട് എടുക്കര്തീറ്റാ
ഓ അങ്ങനെ പക്ഷെ അവിടെ പോയിട്ട് താൽക്കാലികമായിട്ട് അഡ്മിഷൻ എടുക്കണല്ലോ
ആ അത് പക്ഷെ ഇരുപത്തി ആറാംതി വരെണ്ട് ഡേറ്റ് അയിന്റുള്ളിൽ ഇട്ത്താ മതി ത്തിം കൂടിം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തൽക്കാലായിട്ട് ഇട്ക്കാണ്
അല്ല കോളേജിനെ കുറിച്ചൊക്കെ എന്താ വിചാരിക്കുന്ന
കോളേജിനെ പറ്റി എ എന്റെരു കസിൻ ഇണ്ട് ഓളാ കോളേജില പഠിച്ചീനെ
ഓ എന്നിട്ട എന്ത് പറയണ്ടോള് കോളേജിനെ കുറിച്ചൊക്കെ
ഉം ഓള്പ്പോ ഡിഗ്രി കഴിഞ്ഞ് ബിഎഡിന് എറണാകുളത്ത് കിട്ടിക്ണ്
ഓ കേറിപാട് നല്ല പണിയൊക്കെ കിട്ടൂലേ അതൊക്കെ അറിയാലോ
ആ അതൊകെ ഓള് പറഞ്ഞേനി
ഉം കേയറിയപാടെ നല്ല പണി കിട്ടും
ഉം അത് ഓള് ങ്ങനെ ഓൾത് കഴിഞ്ഞ് വരുമ്പോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞരും
ഓ എനിക്കൊക്കെ ഒരുപാട് പണിട്ടിണ്ട് ഈ ബുള്ളറ്റൊക്കെ ഓടി ക്ക്ന്ന ആലോയ്ചോക്ക് അമ്മള് ആക്ഷൻ കാണിച്ചൊട്ക്ക ക്ക് ഇവർക്ക് ഓടിക്ക്ന്നെ അത് ഒരുപാട് കുട്ടിളടേക്ക്ലും അമ്മള കൊണ്ട് ചെയ്യ ഇ ക ഇവരെ
ഓരോരുത്തർക്കും കണ്ണ് ചോര ഇല്ലാതെ ഓരോ
ആഹ ഒരു മടിയും നമ്മള് കാട്ടാൻ പറ്റില്ല ഇവര് നമ്മള് ശയില കുറവായിട്ട് ഇവ ദേഷ്യ പിടിക്കൂ
ഏ ഓളോട് പാട്ട് കേടാനൊക്കെ പറഞ്ഞീന്നേ അഞ്ഞീു
ചാ ബിരിയാണി ഒക്കൻ പറഞ്ഞു ഞാൻ പറഞ്ഞഞ് കൊടുത്തതിൽ ലാസ്റ്റ് ചിക്കൻ പിരിക്കുന്ന പറയാൻ മറു പോയി എന്നിട്ട് എന്നോട് ഫസ്റ്റ് മുതലേ പിന്നെ എന്നെോട് പറയിപ്പിച്ചുത്
ആഹ പിന്നെ നമ്മള് സെക്കൻഡ് ഇയർ ഒക്കെ ആവവാണെങ്കി പിന്നെ വല്ിയ കുഴപ്പല്ല
ആ പണിയാണ് ശയിച്ച കൂടാത്ത എല്ലാരും മുന്നിലിട്ടൊക്കെ നമ്മൾ മാാറിപ്പോവല്ലാം കൂട
ആഹ് ഇങ്ങട ഓള ഇങ്ങനെ പറഞ്ഞന്ന അത് പാ പട്ട വക്കാത്ത ഞാനൊക്കെ എങ്ങനെ പാട്ട് കാണൻ ഞാൻ എന്തൊക്കെയ ഒപ്പിച്ച കൊടുത്ത്
എടു ആ പാട്ട് നമുക്ക് അറിയിവല്ലന്ന് പറഞ്ഞത് കാര്യമല്ല ഞാനൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിറഞ പാടട്ടുണ്ട് പുൽ പോ വർക്കാറിയ ഞാൻ പാട്ട് പാറില്ലാ അവരോട് ഞാൻ കാല് പിടിച്ച പറയാ പാട്ടു പാടില്ല എനിക്കറില്ല ഞാൻ പാട്ട്ാടിട്ട്ൻ്റെ കൂടെ ഒരുരുത്തരുണ്ട് അവന് ഡാൻസ് കളിക്കുക ാ പാടിയ പാട്ടിനെ
അല്ലോ ഓരോ പണിയ
ആ് അവനക്ക് ശരി വരും എനിക്ക് പാട്ടാടാൻ അറിയിൂല്ല ലാസ്റ്റ് കാക്ക കാക്കെ വടി കൊടുത്തു
ആഹ് അവഓള അത്ര മാടൊടുത്തേ കാക്കെ കാക്കെ മാടിക്കൊടുത്തുായിാരരുന്നു
ആഹ ആ ഞാൻ പറഞ്ഞ എന ഒരുരു പാട്ട അറിയില്ല ഞൻ പറഞ്ഞ ഞൻ നിങ്ങളെ കളിയാക്കുന്നില്ലേ എനിക്കീ ഒരു പാട്ടേറുള്ളൂഞാൻ പടി തരാറരുന്നു പക്ഷെ എന്റെറപ്പറുള്ളവനാണ് അവനെ ഡാൻസ് കള
ഓനീ പാട്ടിന എന്ത് ഡാൻസൻ കഴിിച്ചു
അവന് കാക്ക ചെറകാട്ടും തോലാടി കളിു എല്ലണ ഒന്നും നോക്കാൻ പറ്റില്ല
അതൊക്കെ ആ അതിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞന്ന്ീണ്
അല്ലെങ്കി നമ്മള് എന്താ പറയാ ജാട്ന്ന് ഡാട് നല്ല പോലായിട്ട് നടക്കുക
അ
നമ്മളീ കുറച്ച് ഭയങ്കര ജാട കയറി നടക്കും്പണ ഇവർക്ക് തോന്നാ ഇള ഭയങ്കര വലിയടീം ഒരു വിളിികൂടെ വിളിക്കോ
അങ്ങനെ ഒരു ഗളി വിളിച്ചാപ്പ എവിടിച്ച
അതാണ് പ്രശഭംം പ്ലസ് വൺ പ്ലസ് ടു എങ്ങനെയായിരുന്നു ലൈഫ് കടിപളിയായിയിരുന്നു ക്ലാസ്സൊക്കെ
ആഹ് പ്ലസ് വണ് അത് ഞങ്ങള് പത്താം ക്ലാസ്സൽ ഇല്ലലന്നെ അധികം പ്ലസ് വൺ പ്ലസ് ടു ഉണ്ടായിന്ന്
പ്ര
എട്ട് മുതല് പ്ലസ് വരെ ഒരു സ്കൂള ആായിരുന്നു
ഇ്ലക്ക് വരെ ഒരു ഓ എങ്ങനെ അവിടെ പരിപാടൊക്കെണ്ട അന് അടിപൊളിയ ആാണോ
ഉം അടെ ഭയങ്കര അടിപൊളിയാ നല്ല രസമായിുന്നു പ്ലസ് ടു ആണ് പിന്നെയ ഒന്നും കൂടി രസം വെച്ചത്
അത് നമ്മള അവിടുത്തെ സീനിയഴസ് ആയല്ലോ അപ്പൊ അടിപൊളിരിക്കലേ നമ്മക്ക്
ആഹ പക്ഷെ പ്ലസ് വണ്ൺും പ്ലസ് ടു ഭയങ്കര ബോർഡിൽ പോയുന്നത് ലാസ്റ്റ് വെച്ച്ിങ്ങനെ ഓരോ വാർഷികത്തിനൊക്കെ
ഉം
ഉണ്ടായിരുന്നു അല്ലാതെ അല്ലെങ്കിൽ നല്ല രതിൽ പോവായിരുന്നു
ഓ അങ്ങനെ
നിങ്ങള്ൾ റഗിങ് ചെയ്യലുണ്ടോ
ചേരുന്നടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൂടാ
ആഹ് എഹ് ഞങ്ങെൾ നാല് ഫ്രണ്ട്സ് ആണ് അപ്പോ ഞങ്ങൾൽ മൂന്നാക്ക് ഏഹ് മൂന്നാക്ക് ഒരോട്ത്താ കിട്ടിക്ക്‌ണേ ഒരാൾക്ക് കിട്ടീട്ടുയില്ല ഓൾക്ക് ഇനി സെക്കന്റിലൊക്കെ കിട്ടുവായിരിക്കും
അല്ല ഇങ്ങെൾ മൂന്നാളും ഒരേ കോളേജിലണോ അല്ലെങ്കി വെവ്വേറെ കോളേജിലണോ കിട്ടെ?
അല്ല ഞങ്ങെക്ക് മൂന്നാക്കും ഒന്നിലാ കിട്ടിയെത്.
ഏഹ് നിങ്ങള് അവിടുന്ന് മാറാൻ നിക്കാ
ആഹ് അതിനൂടെ വെള്ളിയാഴ് താല്പര്യല്ല. അപ്പൊ ഇത് കിട്ടേണങ്കി ഇതിക്ക് മാറണന്ന് പറഞ്ഞ് നി
പ്രൈവറ്റ് കോളേജൊക്കെ ആണ് ഒന്നുടെ നല്ലത്.
ആഹ്
ഞാൻ പ്രൈവറ്റ് കോളേജ ഞാൻ പഠിക്കുന്നത്.
ഒരാള് സെൽഫില് കൊടുത്ത്ക്കണ് ആഹ് ഞാൻ കിട്ടാത്ത ആള്. ഓള് സെൽഫില് കൊടുത്ത്ക്കണ് ഓൾക് ഐ ഡി കിട്ട് സെക്കൻഡിലൊക്കെ
ആഹ് ചെലപ്പോ ഫസ്റ്റ്ത്തെ അലോട്ട്മെൻറ് വരുമ്പോ അത് നല്ല മാർക്ക് ഇള്ള ആൾക്കാരല്ലേ കൂടുതലും എടുക്കുള്ളൂ. പിന്നത്തെ ആലോട്ട്മെന്റ് അല്ലേ കി
ആഹ് പിന്നെ റാങ്ക് ലിസ്‌റ്റൊക്കെ വരുമ്പോ നമുക്കൊരു സമാധാനാണ് ഇങ്ങനെ കിട്ടുന്നുള്ള
ആഹ് റാങ്ക് ലിസ്റ്റ് കാണുമ്പോ നമുക്കൊരു സമാധാന കിട്ടും. നമ്മക്ക് ഏടെങ്കിലും. കോളേജിലായിട്ട് കിട്ടും
ആഹ് ഇപ്രാവശ്യം ഇനി നല്ല കുറെ കുട്ടികൾക്ക് ഫുൾ എ പ്ലസ്റ്റ് ഉണ്ട് ഞങ്ങളെ സ്കൂളിത്തെ നാപ്പത്തഞ്ച് കുട്ടിയെ ക്കണ്ട്
ഏഹ്
പിന്നെ അഞ്ച് എ പ്ലസ് വേറെയും
ഓഹ് ഞാനൊക്കെ മറ്റേ എം എസ് എഫിന്റെ ആ ഒരു കീയിൽ കയറിയതായിരുന്നു കോളേജിലൊക്കെ എനിക്കൊരു ലോങ്ങ് കോളേജ് കുറച്ച് ദൂരേയിരുന്നു കിട്ടിനെ കോളേജ്. അപ്പ അവിടെ പോയി വരാൻ നല്ല ബുദ്ധിമുട്ടായിട്ട്. ഞാന് ഞങ്ങളെ നാട്ടിലുള്ള ഒരാള് എം എസ് എഫിന്റെ ഓഹ് അങ്ങനൊരു കീഴില് കേറിയതാ അങ്ങനേം കേറാം പറ്റുല്ലോ കോളേജിലൊക്കെ.
എം എസ് എഫിന്റെ ഇതില് കയറാൻ പറ്റും
ഓ അത് പക്ഷേ പ്രൈവറ്റ് കോളേജേ പറ്റുള്ളൂ ഗവൺമെന്റ് പറ്റുല
ആ ഇതാദ്യം ഗവൺമെന്റ് യിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പൊ ഓട്ടോണോമസ് ആയതാണ്
ഓ അങ്ങനെ ചില കോളേജിലൊക്കെ നമ്മക്ക് അങ്ങനെ ഒരാള കീഴിൽ കേയറാം ആഹ്‌ അവിടെ അവിടെന്നും പറ്റണ്ടാവല്ല പ്രൈവറ്റ് കോളേജിലാണ് ചില കോളേജിലൊക്കെ അങ്ങനെ പറ്റും ശ് ചെറിയ എന്തോര് കൊറച്ച് പൈസ കൂടും
ആഹ്‌ ഞാനാ പറഞ്ഞ കസിന് ഓള് ഇതേപോലെ എൻ എസ് എസിലെഫിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ട-
ഏഹ്
ഞാൻ പറഞ്ഞ കസിനെ
ആഹ്
ഓള് എൻ എസ് എസിന് ഒക്കെ നൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് ഓൾക്ക്
ഓ പക്ഷെ ആ കോളേജിൽ കേയറുന്ന കോളേജില് സീറ്റ് ഉണ്ടായിരിക്കണം
ആ സീറ്റ് എന്ന് പറഞ്ഞ അറുപതൊക്കെ സീറ്റ് ഉണ്ട്
അവിടെ സീറ്റ് ഉണ്ടായിരുന്നു കേറണം എന്നാലേ നമ്മക്ക് കേറാൻ പറ്റുള്ളു
ഉം കിട്ടട്ടെ എന്നാ ശരിട്ടോ
ആ എന്നാ ശരി